ഹലോ
ആഹ് എന്തെക്കേണ്ട് വിശേഷം
ഹലോ നിങ്ങള് നിക്കുന്നോട്ത്ത് റേഞ്ച്ല്ലാ
ണ്ടല്ലോ കേൾക്ക്ണില്ലേ
ആഹ് ഇപ്പൊ കേൾക്ക്ന്ന്ണ്ട്
ഏഹ് എന്തെക്കെയ്ണ്ട് വിശേഷം
നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴ്ച്ചു
ഇന്ന്ന്താ സ്പെഷ്യല് ഓഹ് കഴിച്ച് ചായെന്റെ സമയായ്ല്ലേ
ആഹ് ഇന്ന് സ്പെഷ്യല് മന്തിയാര്ന്നു
ഇന്നെന്തെ മന്തിണ്ടാക്ക്യെ
മന്തി ഒന്നുല്ല ക് കുട്ട്യൾക്ക് സ്കൂളൊന്നുലെല്ലൊ
ആഹ് ഇന്ന് റെയ്ൻഡേല്ലെ
ആഹ് മന്ത്
അതെ അതുവാണ് ആഹ് അത് നന്നായി വ്രയ്ൻഡേയ് ആയതോണ്ട് എല്ലാരൂടിര്ന്ന് മന്തിയ്‌ക്കെണ്ടാക്കി കഴിച്ചത്
ആഹ്
എഹ്ഹ് എങ്ങനെയാ മന്തിണ്ടാക്യേ ങ്ങള്ണ്ടാക്ക്വൊ
ആഹ് മന്തി ചെറുതായ്ട്ടൊക്കെ വീട്ടില് ഞമ്മ്ള് ഏഹ് പ്പ്മ്മ് കടേന്ന് വാങ്ങണ സ്റ്റൈലില്ലെങ്കിലും വീട്ടിലക്കെണ്ടാക്കും
ഉം അവ്ടെ ഞമ്മള് ഇത്വരായ്ട്ട് മന്തി വെച്ച് വെച്ചൊക്കിട്ട്ല്ല കബ്സ്സ ബിര്യാണി അങ്ങനെയൊക്കെ വെച്ചിട്ട്ണ്ട്ന്നല്ലാതെ മന്തിമക്ക് പോയിട്ട്ല്ല
അയ്ശെരി മന്തിങ്ങനെ പല ഏഹ് ന്താരി നല്ല ആഹ് നീണ്ടരി വസ്‌മതിയരിയാണല്ലോ അവെള്ള യൂസെയ്യാറ്.
ആഹ്.
വെ വെള്ളെന്നെ അധികും യൂസെയ്യല്ലേച്ചീ ചോപ്പ് ചെൽപ്പളേ യൂസെയ്യെള്ളൂ ഏതേ ഈ ഫഗ്ഷനൊ ണ്ടാകുമ്പോ ചോപ്പു യൂസെയ്യുള്ളു.
ആഹ്.
ഉം. അത് അല്ലോ കുതിർത്താണ്ട് പിന്നെ ചിക്കന് ഓര് കള്ഞ്ഞതന്നെയ ന്താക്കല്ല അമ്മള് ഫിഡ്ജില് സ്റ്റോക്കായക്കാര ചെൽപ്പോ. പ്പൊ കുട്ട്യേക്ക് അപ്പള വാണ്ടിര അപ്പൊ അങ്ങനെക്കാരം അയിനായ്ട്ട് വാങ്ങലൊന്നില്ല്യ. പരിവാടി കഴി ണ്ടാക്കണം ചാര്ച്ചാണ്ട് വാങ്ങലോന്നുല്ല്യ. സ്റ്റോക്ക് ഉണ്ടാവും ആദ്യേ ഒന്ന് ഒരു പുതിയ സ്റ്റോക്കാക്ക്യക്കും ഒരു കോയിന്റെ
ആഹ്.
ഉം. അത് പിന്നെ കുരുമൊൾകും കൊർ ച്ച് റെസ്റ്റിലെച്ചേക്കും കുരുമുളക്, ഇഞ്ചി, വെൾത്തുള്ളി സുർക്ക ചെറിയ്യ കളറ് തോനല്ല ക താക്യാണ്ട് പിന്നെ മേഗി ക്യൂബ് ഇടും പിന്ന ഈ ചെറിയ ജീരകൊക്കെട്ടാണ്ട്
ആഹ്.
റസ്റ്റിലെക്കും.
ഉം. അയ്ക്ക് സുർക്കാവുമ്പോ പിന്നെന്നെ കൊർച്ച് ഏഹ്.
പത്ത് മിൻറ്റോ അതോ ഇരുപത് മിൻറ്റോ?
ആഹ് ഹാത് വറ്റേ കുതിര്ന്നേനൻസര്ച്ച് ദ് റെസ്റ്റില് വെക്കും. അത് എത്രേ നേരം വെക്ക്ണോ അത്രേ നേരം ടേസ്റ്റേണ്ടാവൊള്ളൂ.
ആഹ് ആ
അമ്മള് ഈ മസാലേല് പിന്നെ വേവിക്കാ നേര്ത്ത് ഞാന് ഈ ഉം എന്താ ആ വല്യ കാപ്സിക്കോ മൊളകും വലിയുള്ളീ അതൊക്കെട്ടാണ്ട് നല്ലോം വേവിച്ചാണ്ട് എ ഇത് അയിക്ക്ടും. കേരറ്റും ഈ മറ്റേ ഗ്രേറ്റെയ്യൂലേ
ആഹ്, ആഹ്.
അതൂട്ടാണ്ട് ഈ ചിക്കനയ്ക്ക്ടും. ചിക്കയ്ക്കിട്ടാണ്ട് അങ്ങ ങ്ങട്ടുംങ്ങട്ടും മർച്ചി പിന്നെ ചോറ് തൾപ്പിച്ചൂറ്റും.
ആഹ്.
പിന്നെ അങ്ങനെന്നെ ദമ്മ്ടല്. പിന്നെ അയ്ന്ന് മസാലൊക്കൊട്ത്താണ്ട് ലെയറ് ലെയറാക്കിയാട്ട് ചിക്കനുംതൊക്കെട്ത്താണ്ട് ലേയറാക്കല ഓരോന്ന് ഓരോ കൊരിയിടും അങ്ങനെ ചെറിയതിലാക്ക്യാണ്ട്
ആഹ്.
ആക്കി പിന്നേ ഞാൻ സ്മോക്കാക്കിച്ചും. ന്നാപിന്നെ അയ്ന്റെ ഫ്ലേവറ്ട്ടോല്ലോ. തോക്കാക്കുമ്പോ ഡാൾഡ നെയ്യ് അങ്ങനെന്തെങ്കിലും ഒയിക്കും. ന്നാ നല്ല ഫ്ലേവറായാണ്ട് വെരും.
ആഹ്. ഞമ്മള്തുവരെണ്ടാക്ക്യോക്കിട്ടില്ല ട്ടോ. എല്ലാരും പറയും പെട്ടെന്ന്‌ണ്ട്, പെട്ടെന്ന്ണ്ട് ന്ന് പറ
കളർന് യൂസെയ്യാനറ ഈ കേരറ്റ്ടുമ്പോ ഞമ്മക്കയില് കളറായാണ്ട് വെരും. ആ ചോ ചോറ് വെക്കാതാക്കുമ്പളന്നെ മേഗി ക്യൂബ് അമ്മ ഒരിലോ വൊക്കുമ്പോ രണ്ട് ക്യൂബ്ടും. വേറെ ഐക്ക് ഏടാക്കാൻ ഉ പ്പൊന്നും എ മാണങ്കി ഇട്ടാ മതീ നിർബന്ധണ്ടാവൂല അധികും നല്ല ടേസ്റ്റാണ് ഐക്കൊക്കെ പിന്നെ കുരുമൊൾക്ന്റെ മണി, മല്ലിയൊക്കെടുട്ടോ മല്ലി പച്ചമല്ലി ആ ആക്കടൂട്ടയ്ക്ക്.
ആയ് ശരി ആഹ് നല്ലതാ അവനെ ഞങ്ങൾ എപ്പഴും പറയുന്ന ഒരുസം വെച്ച് നോക്കണം വെച്ച് നോക്കണംന്ന് പറയും പിന്നെ ഇവിടത്തെ അവസ്ഥ എന്ന് പറയുമ്പോ ഇവിടെ ഫാസ്റ്റ് ഫുഡിനോട് വല്യ താല്പര്യ ഇല്ല
അല്ല ഞമ്മള് ഈ സാധാരണ നമ്മള് ഫാസ്റ്റ് ഫുഡ് യൂസ് നമ്മള് ഉപയോഗിക്കുമ്പോ അങ്ങനെ ഒരിതല്ലേ വീട്ടിത്തെ ഭക്ഷണല്ല മറ്റേ പുറത്താമ്പോ കെമിക്കൽ കുറവായിക്കൂല്ലോ കഴിക്കല് കുറവാന്നെ അതെ അതെ ആഹ് ഇവിടെ ഞങ്ങള് എന്താറയാ ഇവിടെ കുട്ടികക്ക് എപ്പഴും വേണട്ടോ ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് മീൻസ് ബിരിയാണി അങ്ങനെ എന്തെങ്കിലുക്കെ ഇനിപ്പോ വൈകുന്നേരം ഇപ്പോ കുറച്ച് കഴിഞ്ഞാ വരും എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇന്നുമ്മ പഴം കൊണ്ടന്നിന് ചെറിയ മൈസൂർ പഴം കൊണ്ടന്നിരുന്നു ആഹ് പറഞ്ഞോ അതെ അപ്പൊ അത് തെരാ കൊയച്ച് എന്തെങ്കിലും മൈദ ഗോ ഗോതമ്പ് പൊടി ഇട്ട് മൈദ മൈ ഗോതമ്പ് പൊടിയോ മൈതപ്പൊടിയും കുട്ടിട്ട് പൊരി ക്യാ റ്റാഗോ മൈദപ്പൊടി ഇടാൻ ഞാൻ അധികം ഇടലില്ല അത് ഭയങ്കര കേടാണല്ലോ മൈത്തിന്റെ പൊടി ഞാൻ ഗോതമ്പ് പൊടിച്ചത് റേ റേഷൻ പിടികെന്നു കിട്ടണ ഗോത ഗോതമ്പപൊടിയിലൊടെ ഞാന് അത് തിക്കക്കിയണ്ട്
ആ അത് നമ്മളും ചെയ്യും നല്ല പഴുത്തതാണെങ്കി
ആഹ്
എന്നിട്ടോരോ ബോളാക്കിയിട്ട് വറുത്തെടുക്കുക
ബോളാ അതെ അതെ അതെ നല്ല രസണ് കുട്ടിയെ
ഏ ഏലക്കായിന്റെ പൊടിയും
ആഹ് ഏലക്കായ ഇടും ഞാന് പിന്നെ നല്ല ജീരകോ ഇടും പിന്നെ കരിഞ്ചീരകോ എള്ളോ എന്താ ഉള്ളെ അതൊക്കെ ഇടും അതൊക്കെ പറഞ്ഞ കരിഞ്ചീരം പറഞ്ഞത് നല്ലതാണല്ലോ നമ്മളെ വയറ്റിനും പള്ളക്കൊക്കെ
ആഹ് മുടിക്കൊക്കെ നല്ലതാ
ആ ഇതൊക്കെ ഇട്ടാണ്ട് ടാക്കുമ്പ കുട്ടിയക്കെന്നെ ഇഷ്ടാട്ടോ ഈസ്കൂള് വിട്ട് വരുമ്പോളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലൊക്കെ കിട്ടിയാന്ന് നല്ലതന്നെ പിന്നെ സ്കൂളിട്ട് വരുമ്പോളെന്നെ ഫസ്റ്റന് അട് കിച്ചണക്ക് പോയാണ്ട് എന്താ സ്പെഷ്യലും ഒക്കെലാ
എല്ല നമ്മളൊക്കെ അങ്ങ തന്നെയരുന്നു ഏ അതൊക്കെ കേറി വരുവാ അടുക്കളേക്കാവും
അതെ
അതുപോലത്തെ മരാമത്താവും സ്കൂള് നടക്കണതേ
ആ അതെ അതെ ഇന്നല്ലാതെമാതിരി ഞാന് ചവയൊന്നും ഇല്ലേനി എന്താണ്ടക്കണ് ഇങ്ങനെ ആലോചിച്ചു നിന്നാണ്ട് പിന്നെ ഞാന് പറയാ കൊറെ നേരം നിന്ന അപ്പോ ചപ്പാത്തി. എന്ത പറ ഈ പൂവാട പോലെ ഉണ്ടാക്കാ വിചാരിച്ചുട്ടോ. വെറുതെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോ പുവാടആല്ല അതൊക്കെ സാധാരണ തിന്ന്ണല്ലേ വിചാരിച്ചാണ്ട് വെറൈറ്റി ഉണ്ടാക്കണം മുട്ട്റോസ്റ്റ് ഉണ്ടാ കണ്ട് ഈ ചപ്പാത്തി വേവി കുച്ചി ഒക്കെ ഇതാക്കിട്ട്. പത്തിരിയാക്കിണ്ടെ കീറി ഇടൂലേ നമ്മള് ന്യുഡിൽസിന്റെ മാതിരി
ആഹ്.
അങ്ങനെ ആക്കിയണ്ട് വെച്ച് അപ്പോ അത നല്ല ഇഷ്ടായി.
അങ്ങനെ ഇപ്പോ നമുക്ക് കടേന്ന് പൊറോട്ട കിട്ടുന്നുണ്ട്.
ആ അതുണ്ട് ഇൻക്ക് ഞാൻ എത്ര ആക്കിയാലും അത് നന്നായി വരുന്നില്ലേ.
ആഹ് അതങ്ങനെപ്പൊ ഞമ്മക്ക് പൊ ആ പൊറോട്ട നമ്മക്ക് അതുപോലെ ഇതു പോലെ എൽ എന്താണ് മൊട്ടറോസ്റ്റിന്റെ പകരം എറച്ചി മസാല ചേർത്തിട്ട് ഇതുപോലെ പൊറോ മുട്ട പീസ് പീസ് ആക്കീട്ട് അങ്ങനെ കിട്ട്ന്ന്ണ്ട്.
അതെ, ഞാൻ തിന്നീല്ല ഇതെരെയിട്ട്.
ഞാനും കഴിച്ചിട്ടില്ലേട്ടാ ഞാൻ കണ്ട്ട്ട്ണ്ട്.
ഏഹ് കഴിച്ചിട്ടില്ല ഞാൻ കണ്ട് ക്ക്യ ഞാൻ ഫുഡ് എല്ലോം ഉണ്ടാക്കുട്ടോ ഓരോ ഐ ആഹ് സംഗതികളെ എനിക്ക് വേം കേച്ച് ചെയ്യും ചെയ്യും, എങ്ങനെ ഇണ്ടാകണ്ടിയെ എന്നുള്ള അത് ഇൻക്ക് ഒര് ത്രില്ലാണ്. അപ്പൊക്ക് അട്ത്തത് ഇണ്ടാക്കണം സ്പെഷ്യല് ഇണ്ടാക്കണം, ഇവിടെ ഓരോ ഉപ്പക്കൊക്കെ അങ്ങനേണ് നല്ല ഫുഡ് ഒക്കെ വേണം, നല്ല സ് സ്പെഷ്യല് എന്നും സാധാ ചോറും ഇതൊന്നും ആവര്ത് അങ്ങനേണ്.
ഓ വെറൈറ്റി പിടിക്കുന്ന ആൾക്കാരല്ലേ.
ആഹ് ഇല്ലെങ്കി നേരെ ഹോട്ടല് പോകും ഓലെ പ്പട്ട ഞങ്ങളല്ലട്ടോ ഓലപ്പ പോവും, എന്താ അന്റെ ഒരു ടേസ്റ്റ് ഇല്ലാ പറഞ്ഞാണ്ട്. ഇവിടെ ഒക്കെ ഫ്രണ്ട്സളൊ ഒക്കെ വരും ഓലെ ഉപ്പന്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നാണ്ട് ഇന്ന് ഇവിടെ എന്ത് ഇണ്ടാക്കിയാലും പിന്നെ ഇൻക്കൊരു ഇത്ണ്ട് എന്ത് ഇണ്ടാക്കിയാലും അത് ആരേങ്കിലും തിന്നാനൊക്കെ വീട്ട്ക്ക് വെരും ഗസ്റ്റ് ഗസ്റ്റ് അതിന്റെ ഫ്രണ്ട്സെളോ ആരെങ്കിലായിട്ട്ണ്ടാക്കും. ഇക്ക് അത് ഏറ്റൊ ഇഷ്ടൊള്ള ഒരു സംഗ സംഗതിയാണ് അതേമാതിരി വീട്ടിലെക്ക് ക്ക് വന്ന ഓല് ഭക്ഷണം കഴിച്ച് ഓല് അയിന്റെ റെസിപ്പി പറ ചോയിച്ചും ചെയ്യും സൂപ്പറാണ്ന്ന് പറഞ്ഞാണ്ട് പറിം ചെയ്യും.
ആഹ് അത് നല്ലതാ.
ഉം എന്ത ഒര്. ന്യൂഡിൽസ് അടക്കം ഞാൻ ഇവിടെണ്ടാക്കിയാ മതി അയിനും ആളെയ്ക്കാരം അപ്പോ സ്പെഷ്യലായി ഇന്ന് ഇപ്പോ വൈകുന്നേരം ന്യൂഡിൽസ് ആണ്. അല്ല നാ ഇന്ന് മക്രോണി ആണ്. അങ്ങനെയൊക്കെ ഇണ്ടാക്കിയാല് അയിനും ആള് വരും ഓല് ചെ ചെക്കന്മാര് ഒന്നായിട്ട് വെരും, ഇള്ളേക്ക് ചായ അതേപോലെയ ആങ്ങളമാരൊക്കെ വരുമ്പോ വീട്ടിക്ക് വരുമ്പോ
ആ ആഹ്
ഓല് പഠിക്കാൻ പോയതാണ്, അപ്പോ വീട്ടിലേക്ക് ഒഴിവ് ദിവസങ്ങൾ വരുമ്പഴും ഇൻക്ക് വിളിക്കും ഇന്ന് എന്താ അന്റെ വീട്ടില്ണ്ടാക്കിയേ ഞങ്ങള് വര്റ്റെ? സാധാ ചോറ് ഇബടെ ഇമ്മാന്റെ എട്ത്ത് ഇതാണ് ഞങ്ങൾ അന്റെ അടുത്തക്ക് വര്ന്ണ്ട് ഇജ്ജ് എത്തേ ഇണ്ടാക്ക് പറഞ്ഞാണ്ട്. ഇൻക്ക് വിളിക്കും.
ആഹ് അതൊരു കഴിവാ ഫുഡ്ഡോക്കെ പലേതരം ഫുഡ്ഡ് ണ്ടാക്കാൻ പറ്റ്ണ്തേ ഉം പഷേ ദുബായി ഈ പറീം പോലെ നമുക്ക് കഴിക്കാനും പറ്റണട്ടോ മറ്റുള്ളോര്ക്ക് അതൊരു സ്സ്റ്റ് വാണം അല്ലെങ്കി പിന്നെ നമ്മള് ണ്ടാക്കുന്ന തി നൊരു
ആഹ് പിന്നെ ഞാൻ കൊർച്ചേ ഇണ്ടാക്കൊള്ളൂ. ഇണ്ടാക്കുമ്പോ ഞമ്മള് അമ്മക്ക് കഷ്ടിച്ച് ആഹ് മതി തോനെ ഇണ്ടാക്കണ്ട തോനണ്ടാക്ക്യാ ഭാ ക്ക്യാവും ഇന്നാലും ബാക്ക്യാക്കാന്ള്ള വേസ്റ്റാക്കാള്ളത് ഇണ്ടാക്കൂല. കഷ്ടിച്ച് ഞമ്മക്ക് പാകാക്ക്യാണ്ട് കറക്റ്റാക്ക്യാണ്ട് ണ്ടാക്കും ഐക്കാണ് ഗസ്റ്റാള് വരള്ളു ന്നാലും അതിനൊര് വേറൊരു താണ് എല്ലാരും പ്പെ തെകയും ചെയ്യും ഇഷട്ടാവും ചെയ്യും
വീട്ട്ന്നേ കഴിക്കൂ ഫു പൊർത്ത് ന്നങ്ങനെ കഴിക്കൂല്ല ഞ്ഞിപ്പ നമ്മള് ഹെ ഫുൾ ന്നാ ട്രിപ്പൊക്കെ നന്നായിട്ട് പോവുട്ടോ നമ്മള് പോവാണെങ്കിലും ഈ കെട്ടി വലിച്ച് കൊണ്ട് പോണം
ആഹ് അങ്ങനലേ
പൊർത്ത് ന്നങ്ങനെ കഴിക്കേല
ഇൻ്റപ്പേ അങ്ങൻ തന്നേണ് എന്നാ ശെരി
എ ഉം ശെരി എന്നാ